ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്ണ്ട് അവിടെ കേക് ല്ലേ
ആഹ് കേക്ക്ന്ന് ണ്ട്. വീട്ടില് കൃഷിയൊക്കെ എന്തെങ്കിലും ചെയ്യോ?
വീട്ടില് കൃഷി ഇല്ല അങ്ങനെ ചെയ്യൊന്നില്ല പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ പ ച്ചമുളക് പിന്നെ തക്കാളി അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാണ്ട് ആഹ് അതിൽക്കായിട്ട് അങ്ങട്ട് എറങ്ങീട്ടൊന്നുല്ല
ഏഹ് കോഴി പശു
കോഴി അതൊന്നുല്ല ഏയ് ഒന്നുല്ല മക്കളെ നോക്കി കഴിയലും വീട്ട് ത്തെ പ്പോഴു ജോലിയാളും ഒക്കെ കൂടെ ആകുമ്പോ പിന്നെ നടക്കൂല ചെറിയവര് രണ്ടു പേര് ചെറിയ കുട്ടിയേളാ മൂന്നര വയസ്സും രണ്ടു വയസ്സൊള്ളു അപ്പ പിന്നെ ഓൽടെ നോ ഓലെ തന്നെ നോക്കാൻ അത്യാവശ്യണ്ട് ഓല കൂടെ നിക്കണം പിന്നെ വീ ട്ട് വേറാരും ഇല്ലാത്തത് കാരണം പിന്നെ വീട്ട്ത്തെ ജോലിയാളും ഒക്കെ കൂടെങ്ങട് മേനേജെയ്ത് പോണം അപ്പ പിന്നെ അങ്ങത്തയ്റ്റംസ് പിന്നെ ഇങ്ങനെ വൈകുന്നേരൊക്കൊയിഞ്ഞിരിക്ക്ണ ടൈമിലാണ് പിന്നെ എന്തെങ്കിലു ഒക്കെ ഉണ്ടെങ്കി ഇങ്ങനെ പിന്നെ പച്ചമുളകോ അങ്ങനെൻ്റക്കെ തയ്യ് തക്കാളിന്റെ അങ്ങൻത്തെ എന്തേലൊക്കെ നനച്ചൊട്ക്കലും റേഡ്യാക്കല് ചീര അങ്ങനെ അപ്പപിന്നെ വൈകുന്നേര ടൈമില് രാവിലെ ഒട്ടും ടൈമില്ല
എനിക്കെന്റ അയ്യ വേറെന്തൊക്കാണ്
കേട്ടില്ല
ആ അപ്പളാണ് വന്നിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും തക്കാളിയോ പച്ചമുളകങ്ങനെ
ഓ തക്കാളി അതുപോലെ ബ്രിഞ്ചാൾ ഒരു വൈറ്റ് കളർ ബ്രിഞ്ചാൾ ണ്ടല്ലോ അത് അതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിന്നു പിന്നെ വേപ്പില മുരിങ്ങ അങ്ങനെക്കെ ഉണ്ട് അന്ന ഫുള്ള് ഒരുപാടങ്ങ ഹ് അതിനായിട്ടങ്ങട്ട് ഇ രിക്കലൊന്നുല്ല
ഉം ഉം ഉം
ഇനിക്ക് ബാക്കിയൊക്കെ പുറത്തുന്ന് വേടിക്കലെന്നെ എന്താ അത്യാവശ്യഇല്ലന്ന് വച്ചാ അപ്പൊ പോയിട്ട് വാങ്ങും ഇതികൂടെ വരുന്നുണ്ടെങ്കി അങ്ങനെ വാങ്ങിക്കും അങ്ങനെ എന്തേലും
ആഹ് നിങ്ങളന്നെ കടെ പോയിറ്റ് സാധനങ്ങളൊക്കെ വാങ്ങ നിങ്ങളെ ന്നെണോ
ഞാനന്നെ പോവല് ഒക്കതുപോലെ വൈകുന്നേര ടൈമിലെ പോവുള്ളൂ രാവിലെ ടൈമ് ഉണ്ടാവില്ല അപ്പൊ പിന്നെ നാലുമണി കഴിഞ്ഞ ടൈം ഒക്കെ അപ്പളക്ക് നീച്ചലും ചായ കുടിക്കലും ഒക്കെ കഴഞ്ഞിട്ട് പിന്നെ പോവുള്ളു ചിക്കന് ആ പൂവും ഒന്നിച്ച് പോവും നാല് ഞങ്ങ ൾ നാല് പേര് അങ്ങനെ ഒന്നിച്ചണ് പോവലാ
ആഹ് ബസിന് പോയ അല്ലെ വണ്ടി എന്തെങ്കിലും ഓടിക്കോ
ആഹ് ണ്ട് ഡ്രൈ ഡ്രൈവ ആ ലൈസൻസ് ഉണ്ട് കാറിന്റെ ബൈക്കിന്റെഒക്കെ ഇണ്ട് കാറുണ്ട് ഉം ഓടിക്കും ഓടിക്കും ക്കോടിക്ക അതോണ്ട് കാറുണ്ട്
പക്ഷെ ആഹ് ആഹ്
ഉം ആ പിന്നെ സാനങ്ങള് പിന്നെ മീനോ ചിക്കനോ ഒക്കെയാണെങ്കി പിന്നെ ആ അതൊക്കെ പിന്നെ രാവിലെ മീനൊക്കെ പിന്നെ ഇത് കൂടെ വരും ചിക്കന് പിന്നെ വിളിച്ചുറഞ്ഞാൽ കൊടുത്തു വിടും
ആഹ് ആഹ് ആഹ്
ബീഫ് ആണെങ്കിലും ഒഴിവാവും കൊള്ളു
ആഹ്
പോയി പിന്നെ ഇങ്ങനെ ഏഹ് വാ പിന്നെ ഒ
ആഹ്
കൊണ്ട് ഇത് കൊ ഗുൾകൂസേ ഇല്ലാ ഒഹ് ബീഫ് പിന്നെ പോയി
അവ്ടെ മഴെ ആഹ് മഴ പെയ്യ്ന്നോണ്ട് റെയ്ഞ്ച് കൊറവ്ണ്ടാേ
ചിക്കൻ മുന്നേ അറിയു ഞ ആളാണ് അപ്പൊ പിന്നെ അവെ ട്ത്ത് വ്ൾച്ച് പർഞ്ഞാല് വാങ്ങ്ണ്ടെങ്കിലൊക്കെ കൊടുത് വിടും മീന് ന്നെ വെരൂലാ രണ്ട് പേര്
ആഹ് ഉം ഉം ആഹ് ഉം അട്ത്തന്നെ
രാവിലെ വെരുംമ്പം രാവിലെ ഒര് കിലോ മീ ഫോൺ
അട്ത്തട്ത്തൊക്കെ വീട്കള്ണ്ടാേ കുടുംബക്കാരേ
കുടുംബക്കാരില്ലേ അയൽവാസ്യേള് വേ അയൽവാസ്യേള്ണ്ട് പക്ഷെ കുടുംബായ്ട്ടില്ലാരും കേക്ക്ണില്ലേ അങ്ങട്ട് കേക്ക്ണില്ലേ
കേക്ക്ണ്ട് ചെലപ്പം റെയ്ഞ്ച് കട്ടാവ്ണ്ട് അപ്പൊ ഇങ്ങെനെ ബബ്ബബ്ബ അടിയ്ക്കൂലേ അങ്ങനെ കേക്ക്ണ് മഴ പെയ്യ്ന്നാേണ്ടായ്രിക്കൂലാ
അതാവും ചെലെപ്പോ ഇവിടെ അയൽവാസികള്ണ്ട് പക്ഷേ കുടുംബക്കാരായ്ട്ടൂല്ല ഇക്കാന്റൊരു ജ്യേഷ്ട്ടെന് കൊർച്ച് വിട്ട്ട്ടാണ് ഒരു ഒര് കിലോമീറ്ററ്ണ്ട് ഇവട്ന്ന് അവര് പിന്നെ നാത്തു ഏഹ് ഇവര്ടെ പെങ്ങമ്മാര്ണ്ട് നാലാള് അവരൊക്കെ നാ ഓരോരോ ഭാഗത്ത് കൂട്യാ കല്ല്യാണം കഴിച്ച ഭാഗത്ത് കൂടി
ആഹ് ഉം ഉം
വെരും എടെക്ക്‌ ഞങ്ങളങ്ങട്ട് പോകും ആഹ് ചെൽപ്പങ്ങട്ട് വെരും അങ്ങനെയൊക്കെ ചെപ്പോ അങ്ങെനെക്കെ ചെൽപ്പങ്ങനെ ടൗണ്ക്കെറങ്ങ ഒക്കെ ടൈനു ടൗണ്ന്റെ എട്ത്ത് കൂടെ തന്നേണ് അധികൊന്നുല്ലാ അം ആഹ് ഈ ഒരു ഒരു കിലോമീറ്റെറ് ഒന്നെര കിലോമീറ്റ്റ് ന്റെ ഉള്ളിലൊക്കെ തന്നെ എല്ലാരും നാത്തൂമാരാണെങ്കിലും മുത്തച്ഛനും മുത്തച്ഛി അവരും ഒക്കെ എല്ലാരും ഓരോരൊ ഭാഗ്ത്ത് തന്നാള്ളത് അധികാെന്നു ഇല്ല എങ്ങെനിം അഞ്ച് മിൻറ്റ് കൊണ്ടൊക്കെ എത്തും എല്ലാർക്കും വ്ൾച്ചാലൊക്കെ പെട്ടെന്ന് വെരാൻള്ളെ അങ്ങട്ടും ഇങ്ങട്ടൊക്കെ പോവാ പിന്നെ എന്തെരെങ്കിലും ദൂരോട്ടാ പോണ് ഇർങ്ങാണ്ടെങ്കില് അങ്ങനെ ചെൽപ്പാെ പോവും
ആഹ്
അങ്ങനെക്കെ കാണും എപ്പഴും പിന്നെ എന്തെക്കെന്നെട്ട് വിശേഷങ്ങൾ എന്തുല്ല അവ്ടെ മയല്ലാന്നാ പർഞ്ഞെ
ഇല്ല വെടെ മഴല്ല മഴക്കാറ്ണ്ട് മഴ പെയ്തില്ലാ ഉം നിങ്ങെള് ഇസ്കൂള് തൊർക്കാവ്മ്പോൾത്ത് എവ്ടേം പോവൊക്കെ ചെയ്യ്ണ്ടാ
സ്കൂള് ഇല്ല സ്കൂള് താെർക്കാനായ്ലെഞ്ഞ്പ്പോ
ആയ് കുട്ട്യേക്ക്ള്ളെ ബേഗൊക്കെ വാങ്ങ്യോ
ഇല്ലേ വാങ്ങീട്ടില്ല ഇനി ഹസ്ബെന്റ് വെര്ണ്‌ണ്ട് അപ്പ പിന്നെ അവെര് കൊണ്ട്‌വെരാർഞ്ഞ്ട്ടെ വാങ്ങിട്ടില്ല അത് വന്നിട്ട് വേണം പോവാൻ. പെരുനാള് പെരുന്നാക്ക് ഇൻഷാള്ളാ പോണോന്ന് വിചാരിച്ചിട്ടുണ്ട്.
ആഹ് അത് ശരി
ഊം.
ഉം
നോക്കണം ഉം ബേഗൊന്നും വാങ്ങ് ബാഗ് അവര് കൊണ്ടെരും പിന്നെ ബാക്കിയുള്ള സ് ഐറ്റംസൊ ക്കണ്ടല്ലൊ ബുക്ക് ഒക്കെ ഒര് യൂണിഫോം തയ്ക്കാം കൊടുത്ത് ക്കാളൊക്കെണ്ട് വാങ്ങാന് ബാക്കിള്ള സ്കൂൾ സാനങ്ങളൊക്കവര് കൊണ്ടോരു അർഞ്ഞിട്ടുണ്ട്. ബേഗ് ആ കൊട സ്നാക്സ് ലഞ്ച് ഒക്കെ പിന്നോര് കൊണ്ടുരും
ഉം
പിന്ന നാട്ടിൽത്തെ ആണെങ്കി നാട്ടിൽത്തെ പെട്ടെന്ന് കേടാവുണ്ട് ബേഗൊക്കെ അവിടുന്ന് കൊണ്ടൊരാ ണെങ്ങി പിന്നെ ന്താന്നോ അത്യാവശ്യം നല്ല നിക്ക്ണ്‌ണ്ട് ആഹ് നിന്ന് പോണ്‌ണ്ട്. അവിട്ത്തെ ക്ലോത്തത്യാവശ്യം നല്ല. ആഹ് അങ്ങൻത്തന്നെയാ കൊണ്ടോര്ല്.
ആഹ്
ഒന്ന് രണ്ടു വർഷം ഉ ഒരാളുള്ള് പോയിണ് ഒപ്പരണ്ട് ഇപ്പ രണ്ടാംത്തെ ആളെയും കൂടെ ചേർത്തിട്ടിണ്ട് പ്രീ കെ ജി ല് അവൾക്കും വേണം പിന്ന രണ്ടു പേർക്കും കൊണ്ടുവരാന്നറിഞ്ഞിട്ടങ്ങനനിന്നത
ആഹ് സ്കൂളൊക്ക പോവാനി ഷ്ടരിക്കല്ലൊ കു
പോവാന് ന്ന്ന്ന് പോയിട്ടൊന്നുല്ല ബാലവാടിൽക്കൊന്നും പോയിട്ടൊന്നുല്ല. റിയൂല പോ കി അറിയണൊക്കെണ്ട് പ്രീ കെ ജി പോണം പ്രീ കെ ജി പോണം ന്നൊക്കെണ് പറയ്ണ്ട്. പോയെൻ
ആഹ് ഫസ്റ്റ് പോമ്പ ന്തോരു ടെൻഷനല്ലേ കുട്ട്യളെ പർഞ്ഞേക്കുമ്പോ
ആഹ് അതൊക്കെണ്ടാവും അതൊർ
ഞാൻ ഉ ഹു എന്തോപോലിരിക്ക എന്റെ മോളെ ഫസ്റ്റ് സ്കൂൾ പർഞ്ഞേച്ചപ്പൊക്ക ഭയങ്കര വെഷ്മായിനു എനിക്ക്
ആഹ്‌ അതന്നെയാണ് പോവുമ്പോഴൊക്കെ എടുങ്ങാറന്നെ പക്ഷെ പ്പം ഞമ്മള്പ്പൊ പർഞ്ഞേക്കാതിരിന്ന്ട്ട് കാര്യല്ലല്ലോ ഞമ്മള്
ത്തീറ്റ് കരയൊക്കെ ചെയ്താ പിന്നെ ഭയങ് ങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെയോ ഉള്ള തോന്നും
ഓൽക്കെന്തേലും ഒന്ന് പഠിക്കണംന്നുണ്ടെങ്കില് അവടെ പോയാ തന്നെ പടിക്കു ഇവിടെങ്ങനെ ഈ ഫോണും കൊണ്ടും അങ്ങനെ ഇരുന്നിട്ടോ
ആഹ് അതെ അതെ ഉം പഠിയ്ക്കാൻ തന്നെ പോണം പോവാതല്ല പക്ഷെ ഓരെ പറഞ്ഞേക്കുമ്പന്തോരു പൊറ്ത്യേടാവും
അതൊക്കെ ശരിയാണ് അവടെ പോയിരുന്നന്തെലും ക്കൊന്ന് പടിഞ്ഞ് കിട്ട്യാലത് രക്ഷപ്പെട്ടു. വീട്ടിലീ കുസുമ്പും വെർപ്പും കാട്ടി കൊണ്ട് നിക്ക്ണേൽ നല്ലതല്ലേ
ഉംമ്
പിന്നെ വേറെന്താന്നിട്ട്?
വേറെന്തോക്കെണ്?
ഉം വേറെന്താ കൊഴപ്പൊന്നുല്ല വീട്ടിൽ വീട്ടിലാണോ?
ആഹ് വെക്കേശ്ണായൊണ്ട് വീട്ടിലേക്കു വന്നാ തിരിച്ച് പോവാനക്കെ ടൈമായി ഇതിയിലെ ടൊരു മേരെജ് ണ്ട് അമ്മോന്റെ മോളെ
ആഹ് എന്നാ
അത ഇരുപ എന്നാശാല് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ന്ന മൂന്ന് ദിവസായിട്ട ഉം അപ്പൊ അതിനും പോണം അല്ലല്ല ദൂരാ
ദൂര ആഹ്
പോണം ഉം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാഹ് അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോവാന് കഴിഞ്ഞിട്ട് പെരുന്നാളായി പിന്നെക്കപ്പോ ജ്യേഷ്ഠന്റെ വീട്ട കൂടുലുണ്ട് പരിപാടിന്നെ ദിവസോം എല്ലാം കൂടെ ഒപ്പരാ
അതന്നെ പരിപാടി പിന്നല്ല ഡ്രസ്സിനാണ് പ്രശ്നം ഡ്രസ്സ് ഒരോരോ പരിപാടിക്കിട്ടാ പിന്നെടുത്ത പരിപാടിക്ക് ഇടൂല അരു പ്രശ്നുണ്ട് ആഹ് അതാണ്
ആദ്യൊക്കെ നമുക്ക്‌ അങ്ങന പ്രശ്
ആഹ് അദ്യന്നും അങ്ങനത്തെ പ്രശ്നൊന്നും ണ്ടായില്ല ഇപ്പൊ പിന്നെ അങ്ങനത്തന്നെണത് എല്ലാരും അങ്ങന തന്നെണ്
ഉം എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അനിയതിയേൾ ണ്ട് അവര് കോളേജിൽ പോവുന്നൊരാ അപ്പൊ ഒര ആഴ്ച ഇട്ടത് പിറ്റേ പിറ്റേതാഴ്ച ഇടൂലൊരു പിന്നെ അവർക്ക് ഇടാൻ പറ്റൂല പിന്നവരുത് ആ ഡ്ര ടണമെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം കയ്യണം എന്നാലേ ഇടോള്ളൂ
ആഹ് ഇടണല്ലേ അതന്നെ എന്താ അതന്നെ പ്രശ്നം എന്താ ചെയ്യ പ്പൊ കാലം പോയ പോക്ക അങ്ങനെക്കെ ആണ് റയാ
ഉം നമ്മളിങ്ങനെ പറയും എന്താ കഥാന്നൊക്കെ
ആഹ് അവര് ഓൾടെ കാലം അങ്ങനെയാണ് ഇഞ്‌ പ്പോ ഇവിട്ന്ന് എല്ല ഈ കാലം കഴിഞ്ഞാൽ ഇതിലുക്കും മേലെയാവും
അതെ അതെ വഞ്ചും എങ്ങനെ വല്താക്കി എട്ക്കണംന്ന് അറിയാത്ത അവസ്ഥെയാണ്
ഉം അതന്നെ പറഞ്ഞത് എന്താ ചെയ്യാ കാലത്തിനനുസരിച്ച് നീങ്ങാ ന്നല്ലാതെ ഒരു രക്ഷയില്ല ഒന്നും പറയാനും പറ്റില്ല
വ ഇല്ലാ ന്ന്
ഇപ്പത്തെ കാലത്ത് കുട്ട്യാൾട്ത്തൊന്നും പറയാൻ പറ്റില്ല പിന്നെ അവരെന്തേലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതയിലും വലിയ ബുദ്ധിമുട്ടായി മാറൂല്ലേ അയ്ത്ന്ന് അത് വിചാരിച്ചു
ഉം ഓര് പറയുന്ന ഡ്രസ്സ്‌ എടു ക്ക ഓര് പറഞ്ഞടത്തെക്ക് പോവ എന്നെ ഓരെ വശളാക്കുന്ന നമ്മളന്നെ
ആഹ് അതന്നെണ് കുറേക്കെ അവര് മനസ്സിലാക്കിയ പിന്നെ പ്രശ്നല്ലല്ല അവര് മനസ്സിലാക്കുല്ല
ഉം അതെ അതെ
ന്നാ ഓക്കെ ടാ ശരി ട്ടോ
ആഹ് ശരിയടാ ന്നാല് ഓക്കെ ഓക്കെ